ഹലോ
ആഹ്
ആഹ് പറഞ്ഞോളു ഓ കേൾക്കുന്നുണ്ട്
എന്തൊക്ക വിശേഷം
നല്ല വിശേഷം അവിടുത്തെ വിശേഷോ ന്താ
എന്താണല്ല ഇന്ന് നല്ല മഴേണ്
ഓ ഇവിടിം നല്ല മഴയാ
ഉം രാവിലെ മുതൽ ഉം നല്ല മഴെണ്ട് ഇന്നലെക്ക നല്ല വെയിലാരുന്നു
ഓ ഇന്നലെ ഇവിടെം നല്ല വെയിലായിരുന്നു ത്തെ വെയിലാണ്ടപ്പോ തോന്നി പ്പടുത്തൊന്നും മയ പെയ്യൂലാന്നാ വിചാരിച്ചെ ഹ് ഹ്
പിന്നെ
ഫുഡൊക്കായോ
ഉം എല്ലായി
ആഹ്
അടിച്ചോരി തൊടക്കേണ് സ്പെഷ്യലൊന്നുല്ല ബത്തൽ മീനാണ്
ആഹ്
ഹും ഹും
ഹും ഹും ഇവിടെ മീൻ കറിതന്നെ
ഉം മീൻക്കറിയോ
ആഹ് മീൻകറിയാ
ആഹ് ഇങ്ങളെങ്ങനെ കറിയക്കാറ്
കറിവെക്കാറോ
ആഹ്
ചീരുള്ളീം വെളുത്തുള്ളീം ഇഞ്ചി
ഒക്കെ ചതച്ചിട്ട്
അ ചതച്ചിട്ട്
ഉം
പിന്നെ അമ്മള് കൊറച്ച് വെളിച്ചെണ്ണ ഒയിക്കാ അതിലേക്ക് കടുകും കൊറച്ച് ഉലുവിടാ ന്നട്ട് ഈ അ അരിച്ച് വെച്ച് നമ്മള ചതിച്ചില്ലേ ആ ഉള്ളിക്ക ഇട്ട് ആ ചതവിട്ടിട്ട് ഒന്ന് വയ്റ്റ
ഉം
ന്നട്ടതിലേക്ക് പൊടികളൊക്കെ ഇടാ മല്ലിപ്പൊടി മുളകും പൊടിയെ ക്കിട എന്നട്ട് അതിന്റെ ഒരു പച്ചമണം പോയിട്ട് പുളിവെള്ളം പാര്യാ എന്നിട്ട് തിളച്ചിട്ട് മീൻ ഇട ആഹ് തക്കാളിയിടും മ്മേ അ ഞാൻ മറന്നോയി തക്കാളിയടു
ആദ്യം തക്കാളി വാട്ടണ് ഉണ്ടാവൂല്ലേ
ആഹ് ആഹ് അതെ അതെ
ഉം ആഹ് അങ്ങനെത്തന്നെ
ഉം ആഹ് അതന്നെ
ഉം
വേഗം പറഞ്ഞോ ഏല് മാറിപ്പോതാ
വേറെന്താ മത്തെന്താ കൂട്ടാനകളൊന്നുല്ലേ ഉപ്പേരി പച്ച കേറി ആഹ് ഇവിടം അതന്നെ
എഹ്
ഉം
കുട്ടികക്ക് ഇഷ്ടയി
ആഹ് ഇവിടയും കുട്ടികൾക്ക് പയറാണെങ്കില് കൂട്ടും അല്ലെങ്കിൽ പിന്നെ കണക്കാ ഉം പയറും ആഹ് കാരറ്റും ഏഹ് ബീട്രൂട്ടൊന്നും ഇട പറ്റൂല
റ്റ് അത് ചോ ഈ ചോറ് നിറം മാറുമ്പോ അവൾക്ക് ഇഷ്ട
ആഹ് ഒരിഷ്ടമാണ് കരം ഉം അങ്ങനത്തെ കുട്ടിയൊക്കെ ചുവന്ന ച ചീരയും ഒക്കെ ഇഷ്ടാവല്ലേ
ആഹ് അതെ അതെ പിന്നെ മുരിങ്ങല്ല ഇഷ്ടാണ്
ഇവിട ഒന്നും പറ്റൂല വെറും വെള്ള വിച്ച് കഴിക്കും
പയറ് വർഗ്ഗങ്ങളൊന്നും പറ്റൂല ട്ടോ അങ്ങനെ എന്താ പറയാ ചെറുപ്പയർ മമ്പയർ കടല്ല കടല്ല സ് ചണ ചെറുപ്പയറ് വമ്പയറ് അങ്ങ അതൊന്നും ഇഷ്ടല്ല
ഉം ഉം
ഇത് സ്കൂൾനൊക്കെ കഴിക്കും
ഉം ഉം സ്കൂൾന് കയിക്കും ഉം അതാണ് രസല്ല ആഹ് സ്കൂളത്തെ ഭയങ്കര രസ ആണ് സാമ്പാറൊക്കെ വെച്ചാ പറയ്ക്കാരം സ്കൂളത്തെ അവിടുക്ക എത്തലെട്ടമ്മച്ചേയ് അതൊരു പ്രത്യേക ടേസ്റ്റ് ആഹ് ചേച്ചിന്റെ അവിടക്ക് എത്തുലട്ടോ ന്ന പറയാ
ക എരിവില്ലാതെ ഇട് ഉണ്ടാക്കി കൊടുക്കല്ലേ
ആഹ് അതും അല്ലാ കൂട്ടത്തിൽ വെക്കുമ്പോൾ ഈ ചെമ്പിൽ ഇങ്ങനെ കൂടുതലായിട്ട് വെക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവണ്ട് തോന്നണ്ട് ഉം സ്കൂളില് നമ്മള് നമ്മള് പഠിച്ചു അന്നൊക്കെ ചെറുപയർ മാത്രായിരുന്നു ഇപ്പൊ ഉപ്പേരി ഇതൊക്കെ ഉണ്ടല്ലോ
ഓഹ് ഉണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട്
വ ഉണ്ടല്ലോ അപ്പൊ ആഹ് ഒരു ടേസ്റ്റില് ചെറുപയർ വെച്ചാൽ തന്നെ ആഹ് ഒരു ടേസ്റ്റ് കി ക്കൂലല്ലേ നമ്മക്ക് നഞമ്മള് അതേപോലെ വെക്കാൻ ശ്രമിച്ച ആഹ് ഞാന് വെച്ചോക്കലുണ്ട് പക്ഷെ ആഹ് ഒരു ടേസ്റ്റ് കിട്ടൂല ഭയങ്കര മിസ് ചെയ്യണ ഒരു സാധനാണ് ആഹ് ചെറുപയര് ചെറുപയര് ആഹ് ചോറും ആ ചോറന്നെ വേണയ്ക്ക് കോമ്പിനേഷൻ അപ്പളാണ് ശരിയാവ
ആഹ് ചോറന് വേറെ ടേസ്റ്റ് ആണല്ലോ.
അന്നാ ഒന്ന് പറ്റ. പറ്റൂല ഇപ്പളാണ്പ്പ അതൊക്കെ അയിന്റെ ടേസ്റ്റ്.
തെ പത്ത കുട്ടിയക്കാണങ്കി അതും പറ്റൂല്ലാണ്. ഉം
കുട്ട്യേൾക്ക്. ചിക്കൻപൊരി വേണ്ടി വരും എപ്പോഴും ചിക്കൻപൊരി ആണെങ്കിൽ ഓൽക് ഓക്കെ. അല്ലാത്ത ഒക്കെ കണക്കാ ഞമ്മളെ നിർബന്ധത്തിന് കഴിക്കായിരിക്കും.
ആഹ് ഫോൺണ്ടായ കഴിച്ചോളൂ.
ഉം ഞാൻ പിന്നെ കഴിക്കുമ്പോ അധികം ഫോൺ കൊടുക്കലില്ല.
ഞാനങ്ങനെന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടേ തരുള്ളൂന്ന പറയല്. കഴിച്ചു കഴിഞ്ഞാൽ തരും പറിം.
ആഹ്.
അപ്പോ ഓല് കഴിക്കും.
ഉം അപകഴിച്ചോളൂ.
എന്നാലല്ലേ ഓൽക്ക് ഫോണ്.
ആഹ് ആഹ് അതിന് വേണ്ടീട്ട് വേ ആഹ്. വേണ്ടിട്ടല്ല ഉം ഫോണ് കിട്ടാ വേണ്ടീട്ട്. ഫോൺ കിട്ടാൻ വേണ്ടി എന്തന്നെ പറഞ്ഞു. പറഞ്ഞാലും പഠിച്ചാനും വായിക്കാനൊക്കെ പറഞ്ഞാ അതങ്ങോട്ട് വേഗം ഇങ്ങോട്ട് ചെയ്തച്ചിട്ട്.
നീ മഹരിബി ബാങ്കൊക്കെ കൊടുക്. ക്ക്പോത്തിനെ വേ വായിക്കാനും എഴുതാനൊക്കാകും നമ്മച്ചി ഫോൺ തരുവോയ്ക്കും.
ഉം ഉം അത് തന്നെ എന്റെ മായിരിന്നെമകനും അങ്ങനെ തന്നെ. ഉം
എന്നാലും കൂടുതലായി കൊടുക്കൂലട്ടോ ഒറ്റ വീഡിയോ കണ്ടാ മതിയറി.
ഏഹ്
അങ്ങനെ
ല്ല ഏഹ് ഷോർട്സ് ഒന്നും കാണൂല്ലേ.
ഷോർട്സ് ഒന്നോ രണ്ടണ്ണോ അപ്പത്തിന് അറിം ഞാൻ ഒരു ഷോർട്ട് കാണണ്ട എന്ന കൊണ്ടാ ഫോണറിം. അപ്പൊ ഓഹ് എന്താ ശിവേ എന്തൊക്ക. അങ്ങനെ ഓരോ കാർട്ടൂൺ ഉണ്ടല്ലോ ആഹ്.
നിങ്ങളുണ്ടല്ലോ.
ഉം അതാ കാണാ
ഉം എത്രീല പഠിക്കണെ ആള്.
ഒരാള് ഒന്നില് ഒരാള് എട്ടില്.
ഏഹ്
വെല്യേ. ഓരോ ബ്ലോഗറ ഇതൊക്കെ കാണാ ബ്ലോഗേഴ്സിന്റതൊക്കെ.
ഉം ഉം ഉം ഓല് ഓലൊരു. ഏജിനുള്ളത് കാണൂല്ലേ.
ആഹ് ക്ക് സമയം വെക്കല.
എങ്ങനെ ആഹ് ആഹ് അല്ലാതെ നടക്കൂല ഞാൻ പിന്നെ. രണ്ടു നേരം കൊടുക്കലുണ്ട് രാവിലെ വൈകുന്നേരം.
അയിന് ഒരാൾക്ക് കൊറച്ച് സമയം ഏറിയ തുടങ്ങും.
ഉം ഉം ആഹ് മോന്ക്ക് എത്ര നേരം കൊടുത്തു. അതന്നെ അതിന്റെ പരാതിയും പരിഭവം തന്നെ എപ്പോഴും.
ചെറിയറ്റങ്ങളാട്ടിലും വലിയോലാണ് പ്രശ്നക്കാരെ.
ആഹ് ആഹ് ഓൽക്കല്ലേ വേഗം അതൊക്കെ ഓട
ആഹ്
രണ്ടാളും ഇപ്പോ രണ്ടാളെ കണക്കും തീർത്ത്ക്കാണ്ടാണ്ട് പോയിട്ടുള്ളൂ കളി ക്കാൻ ഇപ്പൊരു മഴക്കൊരു ആശ്വാസം കിട്ടിയിരിക്കണ് ഇവടെ.
ആണോ എവിടെ ഇപ്പോഴും മഴ പെയ്തോണ്ട് നിക്കാട്ടോ.
ആഹ്
നല്ലവട കളിക്കാൻ പോയിണ് ഫുട്ബോൾ കളിക്കാൻ പോയിണ് വല്യോന്.
ആ ഈ മഴയത്ത് കളിക്കാന് ഭയങ്കര രസല്ലേ ഓല് ചളിയില് നല്ല കളിയളിക്കണ്ട്.
ഈ പൊഴന്റെ അടുത്താണ് പൊഴന്റെ അല്ലെ പൊഴന്റെ അവിടെ മാട്ണ്ട്. അവിടെണ് കളിക്ക്ണേ. പൊഴല്ലേ പൊഴന്റെ കരേല് മണല് വന്നിട്ട് അടിഞ്ഞ അവിട്ന്നാ കളിക്കല്.
ഏ ഏ അഹാ അപ്പോ ല്ല രസായിരിക്കുലേ നല്ല വെള്ളം കേറൂലേ അപ്പോ? പുഴയിലൊക്കെ ഈ മഴ പെയ്യുമ്പോ ആൾക്കാരൊക്കെള്ള സ്ഥലം തന്നെ ആയിരിക്കും ല്ലേ.
ഓ ആണ് ആണേ ഞങ്ങളെ വീടിന്റെ മുന്നിലന്നെ പൊഴെണ്.
ഏ ആ അപ്പല്ല രസേക്കാരല്ലോ അപ്പോ ഈ നല്ലോം മഴ പെയ്യ്ണ കാലത്തൊക്കെ വെള്ളം കേറൂലേ?
കൊർച്ച് താഴെണ് തു ഞങ്ങൾത് കൊർച്ച് ഉയരണ്ട്.
ഏ ഏ അപ്പോ അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നും ണ്ടാവ് ലലെ വീട്ട്ക്ക് വെള്ളം കേർണ
അല്ല രണ്ടായിരത്തി പതിനെട്ടില് വീടിന്റെ മുറ്റത്ത് എത്തിക്ക്ണട്ടോ വെള്ളം അന്നാ പ്രളയല്ലേര്
ആ ആ അന്ന് ഭയങ്ക്
ആ അന്ന് അന്നത്തീനു പിന്നെ ങ്ങളെ ഫ്രണ്ട്ക്ക് റോട്ട്മ്മക് റോട്ടുമ്മക്ക് എത്തും വെള്ളം.
എ ഏ
സാധാ മഴക്കുണ്ട്.
ഏ എ വീട് ഒഴിഞ്ഞു പോണ്ട ആവശ്യന്നും ഉണ്ടായിട്ടില്ല.
വീടിന്റെ ർഞ്ഞാല് ഞങ്ങളെ റൊ വീട് റോഡിന്റെ ഇപ്പുറം വീട് റോഡിന്റെ അപ്പുറം പുഴേണ് അപ്പ അപ്രവശത്തില്ലേ ആൾക്കാര് ണ്ടാവല്ലോ വീട്ടുകാര് ആവ്ട്ന്ന് കൊർച്ച് പേരൊക്കെ പോകും.
ആഹ് ആഹ് ആഹ്. ആഹ ഏ ഏ
ന്നാലും മഴ ആവുമ്പോ പേടിയാണ്. വേനൽ ആവുമ്പോ സുഖാണ്.
ആഹ് ഈ എന്താ മഴക്കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പുഴന്റെ തീരത്തുള്ളവർക്ക് നല്ല പേടിയായിരിക്കും ലേ
ആ ജാഗ്രതാ നിർദ്ദേശങ്ങനെ എട്ക്കെട്ക്ക്ങ്ങനെ വരുമ്പളെ അതാണേ ഉരുള് പൊട്ടുമ്പോളൊക്കെ നല്ല എന്താ വെള്ളം വരുന്ന വരവ് അറിയോ. കാണുമ്പോ പേടിയാ രാത്രി
മഴ ണ്ടായിട്ടില്ലല്ലോ ഇന്നലൊക്കെ ങ്ങനെ വിചാര്ച്ചു ഇനിയിപ്പോ വെയിലന്നെണോന്ന്. അപ്പൊന്ന് മഴ വന്നു മഴ കിട്ടി.
നല്ല മഴ പെയ്യുമ്പോ കിടന്നുറങ്ങിയാലേ ഒറക്കം മുറുകൂല.
ആഹ്.
എപ്പളാ വെള്ളം കേറാ അറിയില്ലല്ലോ വിചാരിച്ചാണ്ട് പറയാൻ പറ്റൂലല്ലോ.
ആ അതന്നെ. ഉരുൾപൊട്ടിയിട്ട് പെട്ടന്ന് ണ്ടാവല്ലോ ഉരുൾപൊട്ടിയാല് വേഗം വെള്ളം വരൂലേ?
ഓ വെരുയ് ശരി വേഗം വരും.
ഉം ഇങ്ങനെ ഓരോ വീഡിയോകളിലൊക്കെ കണ്ട്ക്ക്ണ്. ആ പെട്ടെന്ന് ങ്ങ്ട് ആ അന്നൊക്കെ ഫുള്ള് അങ്ങൻത്തെ വീഡിയോകൾഅല്ലേയ്നൊ
കലക്കെ പോയെന്നാട്ടോ. വിടെ ചുറ്റുവട്ടത്ത്ള്ള എല്ലാരും കുളിക്കലും അലക്കലൊക്കെ പൊയേന്ന
ഏ ആ അതൊക്കെ അല്ല രസയിരിക്കും അപ്പൊ മക്കക്കൊക്കെ നീന്തലൊക് ക്കറിംണ്ടാവുല്ലേ
ഓ ന്റെ ചെറീത് ഒന്നാം ക്ലാസ്സ്ല ഓ അക്കരത്തും.
അന്നെ ഹ് ആഹ എന്റെ മകന് ഭയങ്കര ഇഷ്ടണ് നീന്തൽ പഠി സ്കൂളിലൊക്കെ നീന്തൽ പഠിപ്പിക്കണ്ടേ ഞാൻ പഠിക്കൂട്ടോ ഞാൻ ചേരുട്ടോ എന്നൊക്കെ പറിം. ഇവിടെ അധികം അങ്ങനത്തെരു ജലസ്രോതസ്സുകള് കുറവാണ് ആഹ കൊറച്ചാണ പോണം. തൊട്ടടുത്തൊന്നുംല്ല.
ട്ടോ ഓനോട് പിന്നെ പറഞ്ഞാ കേൾക്കൂല ഇൻക്ക് പേടിയാ കാണണത്.
ഏഹ ഉഹ ഉ ഉ
അ പോവും രണ്ടാളും നീന്തും.
ഏഹ നയിക്കോട്ടെട്ടോ.
ആഹ ശരി ന്നാല്